ഹലോ...
ഹലോ.... ആ.... പറ ഞബിതെടാ ഞബിതെട പറഞ്ഞോ
ക്ക് പറയാതെ കേട്ടാ മതി
ആ... സോറി
ഹലൊ... ആ.. പിന്നേ...
ആ... കഴിച്ചോ?
ആ... ഞാൻ കഴിച്ചായിരുന്നു.
ആഹ് ഇവടെ ഭൂരിയും ചിക്കൻകറിയും.
ആണോ ആരുണ്ടാക്കി ഭൂരിയും ചിക്കൻ കറിയും?
അമ്മയാ ഇണ്ടാക്കി.
ആഹ്
ആഹ്
ആഹ് എന്തൊക്കെയാ ചേർത്ത് ചേരുവകളാ ചേർത്തെ?
ചേരുവകളോ ചേരിവകള്
ഒണ്ടായിരുന്നെ അല്ല ചിക്കനല്ലല്ലോ മറ്റേ എന്തുവാ സോസൊക്കെ ഒഴിച്ച് ഒണ്ടാക്കി.
സോസൊക്കെ ഓഴിച്ചാന്നോ ഭൂരി ഒണ്ടാക്കിയെ?
ഭൂരിയല്ല ചിക്കൻ കറി.
ബൂരി ഇണ്ടാക്കിയില്ലേ?
ഭൂരിയൊണ്ടാക്കി.
ആഹ് നിനക്ക് ഭൂരി ഒണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നോ?
അമ്മയാ ഒണ്ടാക്കിയെ അടുപ്പേ വെച്ചാ ഒണ്ടാക്കിയെ. ആഹ്
അതെന്താ ഗ്യാസ്സില്ല?
ഉം ഗ്യാസ് ഉണ്ടായിരുന്നു ഗ്യാസ് തീർന്ന് പോയാലോ
അതെന്താ അവിടെ ഗ്യാസ് കിട്ടത്തില്ലേ
എല്ലാ ഗ്യാസ് കി ട്ടാൻ പാടല്ലേ ഉം യുദ്ധം നടക്കുന്നകൊണ്ട്.
ഓ അപ്പൊ വെറകടുപ്പിൽ ഉണ്ടാക്കിയതാല്ലേ വെറകൊക്കെ അയ്ന് എവിടുന്ന് കൊണ്ടുവരും
വെറക് ഇവിടെ അപ്പുറത്ത് അയ്യത്തെന്ന് കൊണ്ട് വരും.
ആണല്ലിയോ
ഉം
ആ പിന്നെ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്
പഠിക്കാൻ കൊഴപ്പവൊന്നില്ല ഇന്ന് എക്സാം ഉണ്ടായിരുന്നു.
ഇപ്പോ ടഫായിട്ടുള്ള ടോപ്പിക്കൊക്കെയാണോ
ഉം കൊഴപ്പവില്ല.
ആണോ
ഉം
ഏതൊക്കെ വിഷയങ്ങളാ പഠിക്കുന്നേ
ഞാന് കെമസ്ട്രി, ഫിസിക്സ്, ബയോളജി.
ഏത് വിഷയവാ ഏറ്റവും കൂടുതല് പാടുള്ളെ
എനിക്ക് പാടുള്ള വിഷയം എ കെമിസ്ട്രിയും മാത്‍സും ഒക്കെ.
ആണോ അതെന്താ പാട് ട്യൂഷന് പോന്നില്ലേ
ട്യൂഷന് പോകുന്നുണ്ട് പക്ഷെ ഭയങ്കര പാടാ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല അത്.
ഇത് നമ്മള് പയ്യെ പയ്യെ പഠിച്ച് പഠിച്ച് ഇംമ്പ്രൂവ് ചെയ്യാൻ നോക്കണം.
ഉം.
പഠിച്ച് പഠിച്ച് നമ്മൾ ശ്രമിച്ച് ഇബ്രോവ്യ്യണം
എക്സ്ട്രാ ക്ലാസിന് പോണം ഇനി
എക്സ്ട്രാ ക്ലാസിനാ ആഹ് എക്സാമിന് മാർക്കൊക്കെ ഇണ്ടോ? എക്സാമിന് മാർക്കൊക്കെയുണ്ടോ?
മ് എക്സാമിന് മാർക്കൊക്കെ കിട്ടി
ആണോ?
ഉം ആഹ് എല്ലാത്തിനും എ പ്ലസ് ഇണ്ട് കെമിസ്ട്രിക്ക് എ ഉള്ളു ബാക്കി എല്ലാത്തിനും എ പ്ലസ് ഉണ്ട്. മ്
നല്ല മാർകൊക്കെ ഉണ്ടല്ലെ ഏകദേശം
ഉം ഒണ്ട്ണ്ട് യൂണിറ്റ് ടെസ്റ്റല്ലെ യൂണിറ്റ് ടെസ്റ്റ് ഒര് മൂന്നാല് പാടം ചേർത്തിട്ന്നല്ലെ അപ്പൊ
ആണല്ലെ
ആഹ് ഉം
പിന്നെ അവിട്ത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനുണ്ട്പ്പൊ
ഇന്ന് ഭയങ്കര മഴയായിര്ന്ന് ഓറഞ്ച് അലർട്ടായിര്ന്ന് വടെ
ആഹ്
ഉം
ന്നാവടെ ഓറഞ്ചലർട്ടായിരുന്നല്ലെ അത്രയ്ക്കും മഴയാല്ലെ വെള്ളക്കെ കേറുവൊ മഴ മഴയത്ത് ആന്നോ ആന്നോ കേറിയൊ വെള്ളം കേറുമ്പൊ മീനൊ ക്കെ വരൂ
മീനൊന്നും വര്ത്തില്ല മീനവടെ പോയ കിട്ടും
ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലങ്ങളെ
ഉം ഇവിടെ കൊറെ ഫിഷർമാൻസൊക്കെ ഇണ്ട്
ആണോ എന്തോ ഒര് മീനെട്ട് സ്റ്റിക്കെറിയാണൊ വല വീശുവാണൊ വള്ള
അവര് വള്ളത്തി അവര് ഓരോര്ത്തര്ടെ ഇഷ് ഷ്ട്ടത്തിന്സരിച്ച് അവരെന്താന്നച്ച ചെയ്യും ചെലവര് വള്ളത്തി പോവും ചെലവര് വലയെറിയും
എല്ലാ സൗകര്യൊ ഇണ്ട്
ആണല്ലെ
ഉം
നിങ്ങള് വെള്ള മീന്ല്
ഞങ്ങള് ഞങ്ങള് എ ബ്രദർ വീട്ളപ്പൊ പോവാർന്ന് ഇപ്പൊ പോവത്തില്ല
ആണല്ലെ ഇന്ന്ട്ട് മീനെന്തേലൊക്കെ കി കിട്ടാറുണ്ടൊ? ഏത് മീനൊക്കെ കിട്ട്ന്നെ
ഏഹ്. മറ്റെ കറുത്തകറ്ള്ള കരിമീൻന്ന് പറയുന്ന മീന്ണ്ടൊ ആ മീന് മാത്രെ കിട്ടത്തുള്ളു
ആഹ്
പിന്നെ കൊറെ മീനെ കിട്ടും ഞങ്ങള്ടെ വീട്ടിലുള്ള എല്ലാരും നല്ലോലെ മീൻ പിടിക്കും
അല്ലെ വറക്കാൻ പറ്റിയ മീനൊക്കെ ആന്നൊ
വറ്ക്കാൻ പറ്റിയ മീൻ ചെല മീനൊക്കെ വറ്ക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളാരും അങ്ങനെ പൊതുവെ അതൊന്നും യൂസീയ്യാറില്ല
ഒ ഒ വറുത്ത് നല്ല രുചിയുള്ള മീനൊക്കെയാണൊ ഏഹ്
ഞങ്ങക്ക് വല്യ ലൈസൊന്നുല്ല
ആണല്ലെ ആ
പിന്നെ അവ്ടെങ്ങന്ണ്ട് ക്ലൈമറ്റൊക്കെ
ആഹ് ഇവടെ ക്ലൈമറ്റ് കൊഴപ്പവില്ല ഇവിടെ നല്ല ചൂടും തണുപ്പും ഒക്കെ മിക്സ്ഡായിട്ട് മിക്സ്ഡായിട്ട് ട്ട് വരും ആഹ് ആഹ് മഴ ആഹ് കൊഴപ്പല്ല മഴയൊന്നും അങ്ങനെ പെയ്തില്ല വല്തായിട്ട് ഇവിടങ്ങനെ വല്യ മഴയൊന്നുല്ല
ഇവിടെ മാത്രെ ഉള്ളു മഴയൊക്കെ
ആഹ്
ആണൊ. ഇവടെ അപ്പറത്ത് ആഹ് ഒണ്ടുണ്ട് വീടുകളൊക്കെ
ഇല്ല കൂ വ അവിടെ ഇവിടെ വീടുകളൊക്കെ ഉണ്ടല്ലേ അപ്പം
പക്ഷെ ഞങ്ങളടെ വീട് കുറച്ച് ഒറ്റപ്പെട്ട് നിക്കുക ബാക്കി സൈഡില വീടൊക്കെ ഉണ്ട്
മറ്റൊക്കെ ഉണ്ടോ അവിടെ
ലോറ്റക്കെ ഉ കൊറച്ച് അങ്ങോട്ട് പോകുമ്പോണ്ട് ഞങ്ങ അത്ര വലിയ സിറ്റിനച്ചല്ലല്ലോ താമസിക്കുന്ന
ഓ അതല്ലേ ഇവിടെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് കോട്ടേജുകൾ ഫ്ളാറ്റുക ഉണ്ട്
കുറ്റിയണോ
ആഹ് ഇവിടെ ഒരു സിറ്റി ഏരിയ അവിടെ ഫോറസ്റ്റ് ഏരിയ ആണോ ഗ്രാമം വല്ല ആണോ
ഗ്രാമം ഒന്നു അല്ല പക്ഷെ വെള്ളമൊക്കെ കയറന്ന് പറഞ്ഞില്ലേ അപ്പൊ വല്യ സീൻ ഇല്ല സിറ്റിയൊക്കെ കൊറച്ച പോണം ഇവിടുന്ന്
വെള്ളം കയറുമ്പോപ്പോ നല്ല സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ കാണാ
ഉം കാണൻല്ലാം അടിപൊള സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിടെ
ആൾക്കാരൊക്കെ വിസിറ്റിങ്ങിന് ആൾക്കാരൊക്കെ വരുവോ ആ സ്ഥലത്തോട്ട്
ഉം വിസിറ്റിങ് ആൾക്കാര് വരാറുണ്ട് അറിഞ്ഞറിഞ്ഞ് റീലൊക്കെ കണ്ടറിഞ്ഞറിഞ് ഇവിടെ ആൾക്കാരൊക്കെ വരാറുണ്ട്
ഓ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറല ആയ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണല്ലോ അപ്പം
ഒത്തിരി സഥലംന്നല്ല ഇവിടെ അടുത്ത്
ഓ
ആഹ ആഹ അതെ
ആ ആ അവിടെപ്പ ക്രൗഡിന്റെ ശല്യുണ്ടോ
ആഹ് ആ സ്ഥലത്ത് ഉം കൊഴപ്പില്ല കൊറച്ചറിഞ്ഞഞ് അറിയപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലൊക്കെയുണ്ട്
നിങ്ങൾക്ക് ക്രൗഡ ഉള്ളതണോ ഇഷ്ടോ അതോ ഒറ്റപ്പെട്ട് താമസിക്കുന്നതാണോ
എനിക്ക് ഒറ്റപ്പെട്ട് താമസിക്കുന്നാണ് ഇഷ്ടം
എന്ത ക്രൗഡിനെ ഇഷ്ടമല്ലേ
ഇഷ്ടന്നറ കൊറച്ചുകൂടെ ഉ ഷ്ടം ഒറ്റക്ക് ഉള്ളതാണ് ഉ എവിടെയാവും അവിടെ കാണാൻ പറ്റിയ സ്ഥലംക്കെ ഉണ്ടോ
ആഹ ഇവിടെ കാണാൻ പറ്റി ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെയ ഉണ്ട് ആഹ് ഇവിടെ അടുത്ത് വലിയ വലിയ സ്ഥലങ്ങളൊക്കെയുണ്ട് പക്ഷെ എങ്ങോട്ടൊന്ന് ഞങ്ങൾ പോവാാറ ടൈം കിട്ടാറൊന്നുംല്ല രക്കൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകവും
ഓ രാത്രി എന്താ കഴിക്കാൻ
രാത്രി ചപ്പാത്തി കഴിച്ചു ചപ്പാത്തിയും കടലക്കറിയ ആയിരുന്നു കഴ ഉണ്ടാക്കി കഴിച്ചു
ഓ ആരുണ്ടാക്കി
ചപ്പാത്തി ഞാൻ തന്നെ വെച്ചതാണ്
പാക്കറ്റ് ചപ്പാത്തി
പാക്കറ്റില് ചൂടാക്കി കറി നമ്മൾ വെച്ചു കഴിച്ചു
ഓ
ആ അപ്പ ഇത്രയൊക്കള്ളു ഇനി എന്താ പരിപാടി
ഇനി കൊറച്ച് പഠിച്ചി ട്ട് കിടക്കണം ഫുള്ള് പഠിച്ചില്ല അപ്പം കുറച്ച കൂടെ പഠിച്ചിട്ട് കിടക്കണം
ആണല്ലേ ഏത് വിശോ പഠിക്കുന്നെ
കെമിസ്ട്രിയാ പഠിക്കുന്നേ നാളെ കെമിസ്ട്രിയുടെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്
യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടല്ലേ ഇപ്പ പിന്നീ പഠിക്കാ പ്പിക്കൊക്കെ ഇനി ഒരുപാടുണ്ടോ
ആ കൊറച്ചു തോനെയുണ്ട്
എന്തിനെ പറ്റിയാ പഠിക്കുന്നെ മെയിനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങള പഠിക്കുന്ന പറ ക്കെക്കട്ടെ
ചൈനൈ സോമരസം ഒക്കെ അറിയാവോ
ഇല്ല ഞാതിനെപ്പറ്റി കേട്ടിട്ടില്ല ഒന്ന് എസ്പ്ലെയിൻ ചെയ്തു തരാവോ അതെന്തോന്നിനെ പറ്റി
ഐസോബസ് ഇപ്പൊ ഞങ്ങൾ പഠി ക്കുന്ന ഐസോബസ് അല്ല ഇപ്പൊ ഞങ്ങള് പഠിക്കുന്ന ഹ എന്താ ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ മെത്ത്, എത്ത്, പ്രപ്പ് അറി
ആ അതൊക്കെ അറിയാ മെ ത്ത് പ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പഠിക്കാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുള്ളതായിട്ട് കേൾക്കുന്നു കൊ പണ്ട് പഠിച്ചേ അതെല്ലാം മറന്നു പോയി
എന്റെ ഒരു ബെയ്സ് ബെയ്സ് വലിയ സീനൊന്നുല്ല അത് കഴിഞ്ഞ് വേറെ കൊറെ പഠിക്കാനുണ്ട് ഇപ്പൊ കൊറെ കാർബൺ സംയുക്തങ്ങളെയൊക്കെ പറ്റി ഉമ് മ്
മരത്തി മരത്തിലല്ല ഇത് മരങ്ങളെ പറ്റിയക്കെ മലയാളത്തി തൊക്കെ കവിതകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പണ്ട് പഠിച്ചായിരുന്നു ചച്ചുക്ഷവണകൾ അസ്തമാത അറ ക്കെ പറഞ്ഞ വരികളൊക്കെ പണ്ട് പ ആയത് നിങ്ങളുടെ ക്ലാസ്സിലാണോ നിഞക്ക് പഠിക്കാൻ
ഉം അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങക്കല്ല അത് കൊറ കൊറച്ചൂടെ ഉ പണ്ടത്തെ സിലബസിലായിരുന്നു ഇപ്പോഴത്തെ സിലബസിൽ അതില്ല
ഓ ഡാൻസ് പഠിക്കുവായിരുന്നല്ലോ ഡാൻസിനെ പറ്റി റ്റി കുറച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞേ കേക്കട്ടെ
പ്രത്യേകിച്ച് കുഴ ന്നുല്ല ഇവിടെ അടുത്ത തന്നെയാണ് ഞാൻ പഠിക്കാൻ പോന്നത് ക്ലാസിക്കൽ ക്ലാസിക്കൽ ക്ലാസിക്കലാ ഉം ഉ കൊടയും മുദ്രകളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത പ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റല്ല ഇപ്പോഴും സ്റ്റിൽ ടീച്ചർമാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നവരും ഇപ്പോഴും പഠ ച്ചോണ്ടാണത് ചെയ്യുന്നത് ഉം
അപ്പൊ ഏതൊക്കെയാ മുദ്രകൾ ഏതൊക്കെയാ മെയിന ആയിട്ട് ഡാൻസിലുള്ളെ
മെയിന ആയിട്ടൊന്നുംല്ല എല്ലാ മുദ്രകളും മെയിന ആ ഒന്നിനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ല്ലാ
അതാ എന്നാലും മുദ്രകളുടെ ഒക്കെ പേര് പറഞ്ഞ കുറച്ച്
മുദ്രകളുടെ പേര് കുറെേ നാളായി ക്ലാസ്സിനൊക്കെ പോയിട്ട് അതുകൊണ്ട് കൊറെേയൊക്കെ മറന്നൊക്കെ പോ
ഏക മുദ്ര ത്രരു മുദ്രക്കെല്ല
അല്ലല്ല പതാക, ത്രിപതാക അർധപതാക കത്തരി മുഖം മയൂരം അർദ്ധചന്ദ്രം അലയാളം സുഖദണ്ടം അന്ന് പറഞ്ഞിട്ട്ങ്ങനെ വഞ്ചിയ ഇഷ്ടം
ഓ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസാല്ലേ ക്ലാസിക്കൽ പ്രോഗ്രാമ് ഒക്കെ കിട്ടാറുണ്ടോ ഏത് ഡാൻസാ നിങ്ങള് കളിക്കാറ്
ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് പിന്നെ അയ്‌ന്റെ കൂടെ തന്നെ നമ്മൾ നാടോടിനൃത്തം ഒക്കെ പഠിച്ചിട്ടുണ്ട് മ്മ് മ്മ് അയ്‌ന് അ കൂടെ തന്നെ ഉള്ളയാണല്ലോ അടുത്ത പ്രത്യേകിച്ച് പഠിക്കാനൊന്നുല്ലല്ലോ അതിന് ഇതേ മുദ്ര തന്നെയ പക്ഷെ കുറച്ച് ഉം ഇപ്പം ഭരതനാട്യം കുറച്ച് പെയ്യെ കളിച്ചാൽ മതിയെങ്കി ആ അതിത്തനം കൊറച്ച് പയ്യെ കളിച്ചാൽ മതിയെങ്കി ഇത് കൊറച്ച് ഇതായിട്ട് കളിക്കണം ആഹ് കുറച്ച് ഏ നല്ല പോലെ മെയ് വഴക്കത്തിലൊക്കെ കളിക്കണം
ഓ വഴക്കത്തിലൊക്കെ കളിക്കണല്ലേ ഇല്ലന്നുണ്ടെങ്കി നമ്മുടെ കയ്യിന്ന് പോവല്ലേ ഈ ഡാൻസ് എത്ര വർഷങ്ങള എത്ര വർഷായിട്ട് പഠിക്കുന്നുണ്ട്
എന്നെ നാലാം ക്ലാസ്സിലാണ് അരങ്ങേറ്റം കഴിഞ്ഞത്
ഓ ഇ ചെറുപ്പം തൊട്ടേ പടി ഇപ്പൊ കൊറച്ച് പ്രായമായി കാണുവല്ലേ അപ്പം
ആഹ് ആഹ് ഇപ്പൊ നല്ല പോലെ അറിയാം നല്ല പോലെയല്ല എന്നാലും അറിയാം
ഓ അതാണല്ലേ
ഉം ഉം
ആ നമ്മുക്ക് പിന്നെ ഡാൻസ് ഫീൽഡ് ആയിട്ടൊന്നും ബന്ധോന്നുല്ല
ഓ ന്ന ഓ ക്ലാ അക്കെ ചെയ്യ് എന്ത് ഗാഫ്റ്റാ ചെയ്യുന്നെ
പേപ്പർക്രാഫ്റ്റ് ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് ജ്ജ് നമ്മുടെ വാൾ ഡെക്കറേഷൻ കുറെ പൂകള് ഒക്കെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറെ മത്സരങ്ങളൊക്കെ ചെയ്ത്
അപ്പൊ പ്രൈസ് ഒക്കെ കിട്ടീട്ടുണ്ടോ
ആഹ് പ്രൈസ് ഒക്കെ കിട്ടി ട്ടിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടീട്ടുണ്ട് ഏ ഇല്ലില്ല അത് നമ്മുടെ പാഷനല്ല നമ്മുടെ പാഷൻ ഈ ബോഡി ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ ബിസിനസ് ബിസിന സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ അവിടെ പാ
ആ ആ ജിമ്മിലൊക്കെ പ്പോവോ നല്ല ബോ
ആഹ് ജിമ്മിലൊക്കെ ഞാൻ പോവാറുണ്ട്
ആ അപ്പൊ ഈ അതിന് കുറച്ച് സ സാധനങ്ങളൊക്കെ ഡയറ്റൊക്കെ പ്രോപ്പർ ഡയറ്റ് ഒക്കെ എടുക്കാറുണ്ടോ
ആഹ് ആ മെയിന് ആയിട്ട് വെയിറ്റ് ഗെയിനിങ് ആ ചെയ്യുന്നത് വെയിറ്റ് ഗെയിനിങ് ചെയ്യുമ്പോ കൊറെേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മൂന്ന് വർക്കൗട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താ ചെയ്യുന്നേ ബാക്ക് ബൈസ് ചെസ്റ്റ് ട്രൈസ് ലെഗ് ആബ്സ് ഫോർ ആംസ് വേണേ ചെയ്യും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഫുള്ള് വർക്കൗട്ടും കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള
ഓ അപ്പൊ കൊറെ നാളോണ്ട് പോകുന്നുണ്ടോ
ആ ഞാൻ ഏകദേശം രണ്ട് വർഷവായിട്ട് വെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഡെഡ് ലിഫ്റ്റ് എടുക്കാറുണ്ട് പിന്നെ ക്രിയേറ്റിൻ എടുക്കാറുണ്ട് വേ പ്രോട്ടീ പ്രോട്ടീ നൊന്നും ഞൻ എടുത്തില്ല ഞാൻ വീട്ടില് അത്യാവശ്യം കിട്ടുന്ന പ്രോട്ടീ നല്ലാ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഇങ്ങനെ പോവാ
അപ്പൊ വീട്ടു നല്ല പ്രോട്ടീൻ ഫുഡ് ഒക്കെയാണോ കഴിക്കുന്നേ
ആ അത്യാവശ്യം പ്രോട്ടീൻ അടകങ്ങുന്ന പ്രോട്ടീനും കാലറീസും മെയിന് ആയിട്ട് അടങ്ങുന്ന ഫുഡുകള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തൊണ്ട് ഇങ്ങനെ ഫുഡ് ഡയറ്റ് എടുക്കാതെ തന്നെ ഞാൻ പോുന്നുണ്ട് ഡയറ്റ് എടുക്കാനൊന്നും പറ്റാറില്ല അല്ലാതെ തന്നെ മെയിനയിട്ട് നമ്മക്ക് ആശ ള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തണ്ട് സോയാബീൻ ഫിഷ് ചിക്കൻ അങ്ങനെ പ്രോ ട്ടീൻ
ആ എനിക്ക് ബോഡി ബിൽഡിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല. ക്രീയേറ്റിനൊക്കെ എടുക്കുമ്പം ഈ വയസ്സൊക്ക ഉണ്ടോ ഇത്ര വയസ്സുള്ളവർക്ക് എടുക്കാം ഇത്ര വയസ്സുള്ളവർക്ക് എടുക്കണ്ടണ്ട എന്താന്നൊക്കെ?
ക്രിയേറ്റിന എടുക്കുമ്പോ മെയിനായിട്ട് നമ്മള് കിഡ്നിക്ക് നേരത്തെ എന്തേലും പ്രോബ്ലം ഉള്ളവരോ അല്ലെ മദ്യപാനം ചെയ്യുന്നവര പുകവലിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ കിഡ്നിക്കക്ക്ക്കെ എന്തെിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യെടുക്കുന്നത് ചിലപ്പോൾ പ്രശ്നമാവും. ഇല്ലന്നുണ്ടെങ്കി ക്രിയേറ്റി എടുക്കുന്ന ഒരു പ്രശ്നം അല്ല ക്രിയേറ്റി എടു ത്തുകഴിഞ്ഞാ നമ്മുടെ വാട്ടർ സ്റ്റോറേജ് ആയിരിക്കും മസിൽ ഉണ്ടാവുന്നത് അപ്പ മസിലില് ഏറ്റവും കൂടുതൽ വാട്ടർ സ്റ്റോറേജ് ഉണ്ടാവും അപ്പൊ അതായിരിക്കും മസിലിലോട്ട് കേറുന്നെ അല്ലാതെ പിന്നെ ക്രിയറ്റിന എടുക്കുമ്പോ നമ്മള് പുറമേെയുള്ള ആൾക്കാർടെ ഒക്കെ ഒരു തെറ്റിദ്ധാരണയ നുസരിച്ച് മുടി കൊഴിച്ചില്ണ്ടാവും അല്ലേ കിഡ്ണി അടിച്ചു പോകും അല്ലെ ഏതോ മയക്കും മരുന്നാണ് അങ്ങനെൊന്നും ഇല്ല. ക്രിയേറ്റവ് ആ ള്ള നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച സാധനമാണ്. ആൾക്കാര് ടെസ്റ്റ് ചെയ്ത
ആ ഈ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണോ ഈ ക്രെയ്റ്റിന് ഒക്കെ എടുത്ത് ഡോക്ടറിന ഒക്കെ സജസ്റ്റ് ചെയ്ട്ടാണോ?
ഹോസ്പിറ്റലിൽ പോയി ക്രിയേറ്റീവ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം ക്രിയേറ്റീവ് ലെവൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് കൊഴപ്പമില്ല ക്രിയേറ്റിന് എടുക്കുന്നതിന് കൊഴപ്പമില്ല എടുക്കാൻ പറ്റും ക്രിയേറ്റിൻ പലതരത്തിലണ്ട് ക്രിയേറ്റൻ മോണോഹൈഡ്രേറ്റ്. ക്രിയേറ്റിൻ ഇലക്ട്രോ ലയിറ്റുണ്ട്. ഞാൻ എടുക്കുന്ന ക്രിയേറ്റീവ് മോണോഹൈഡ്രേറ്റാ അതാവുമ്പോ കുറച്ച് കൂടെ നല്ല തായിരിക്കും.
ആഹ ആഹ അങ്ങനെ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയോണ്ട് കറണ്ടൊന്നുല്ല ഇവിടെ
ഓ അവിടെ മഴയായോണ്ട് കറണ്ടിനൊക്കെ പ്രോബ്ലം ഒണ്ട്. ല്ലേ ഇവിടെ അങ്ങനെ മഴയൊന്നും അങ്ങനെ പോവാറൊന്നും ഇല്ല.
ആഹ ഇവിടെ അര മണിക്കൂർ ഇനി കറണ്ട് കട്ടായിരിക്കും.
അവിടെ പവർ കട്ടൊക്കെ ഉണ്ടല്ലേ ഇവിടെ അങ്ങനെ പവർ കട്ട് ഒന്നും അങ്ങനെ വരാറില്ല.
ആണോ ഇവിടെ എപ്പോഴും പവർക്കെട്ടാണ്.
ഓ അത് ശെരി അതെന്താ അവിടെ അങ്ങനെ പവർക്കെ
ഇവിടെ എപ്പഴും വൈദ്യുതി സംരക്ഷണം ബേസ്യ്തിട്ട് എപ്പോഴും ഇവിടെ കറണ്ട് കട്ടിടാറുണ്ട് അ ഇപ്പ പത്തരക്ക് പോയാൽ പതിനൊന്ന് മണിക്ക് വരും അല്ലെ പന്ത്രണ്ട് മണിക്ക് വരും അങ്ങനെ ഒക്കെയാണ്.
ഓ അങ്ങനെല്ലേ അയിന്റെ കാര്യങ്ങളൊക്കെ.
ആഹ അങ്ങനെ അങ്ങനെയ അവിടെ ചെലപ്പോ പെട്ടെന്ന് തന്നെ വരും.
അവിടെ അവിടെ ഇൻവേർട്ടർ ഇല്ല.
ഇവിടെ ഇൻവേർട്ടർ ഒന്നുംല്ല.
ഇല്ല അല്ലേ?
ആഹ ഇവിടല്ല
ആഹ അവിടെ ഇൻവേർട്ടർ ഇല്ലല്ലേ ഏ ഇല്ല ഇവിടെ പവർ കട്ട് ഒന്നും അങ്ങെ ഉണ്ടായതായ ഉണ്ടായിട്ടുണ്ട് ഒരു വട്ടം അങ്ങാണ്ട് പോയിട്ടുണ്ട് ഞൻ അവിടെ വന്നതിനന് ശേഷം അതാ അവിടെ ഇങ്ങനെ മെയിനായിട്ട് കറണ്ട് ഒന്നും പോകറില്ല പിന്നെ ഞൻ ജോലിയുടെ കാര്യത്തിനൊക്കെ പോകുന്നോണ്ട് എനിക്ക് അവിടെ അവിടത്തെ കാര്യം അറിയാനും വയ്യ.
ഓ ഉം ജോലിക്ക് പോയിട്ട് എപ്പഴാ വരുന്നേ?
വീട്ടിലൊരു അഞ്ചരൊക്കെ ആവുമ്പഴത്തേന് അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പഴത്തേന് റൂമിലെത്തും പിന്നെ ശീ ണൊക്കെ ഒക്കെയായിട്ട് കുളിച്ച് കൊറച് നേരം കിടന്നുറങ്ങിട്ട് പിന്നെ കുളിക്കും പിന്നെ കുളിച്ചിട്ട് ഫുഡ് എല്ലാം കഴിച്ചു ച്ചിട്ട് പിന്നെ കെടന്ന് ഒറങ്ങും എന്തെ ലൊക്കെ വർക്കൊണ്ടേൽ അത് ചെയ്തൊണ്ടിരിക്കും
ഓ ഓ
ആഹ മ്
ഓകെ
അ പിന്നെ ഹെ പോന്നു പിന്നെ ജോലിയിലൊക്കെ കൊറെ കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഒണ്ട് സേഫ്റ്റി ഷൂസ് ഹെൽമെറ്റ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ശ്രദ്ധിക്കണം അതൊക്കെ ക്കെ ചെയ്തോണ്ട് നമ്മള ജോലി ചെയ്യാവു അ ഓരോ ജോലിക്കും അതിന്റേതായ ഒരു പ്രൊസീജിയർ കാണത്തില്ലേ അതായ പോലെ നമ്മള് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോണം ഇല്ലെന്നുണ്ടെങ്കി പിന്നെ അയിന്റെ റൂ റൂൾസ്ന് നമ്മൾ വയലേഷൻ ചെയ്യുവാണ്
ആഹ അതെ
അതിനുള്ള മേലധികാരികൾ അതിനുള്ള പണി നമുക്ക് തരികയും ചെയ്യും
ഓ ആ ആ
ള്ള ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ
ആ നല്ല ശിക്ഷ കിട്ടുല്ലേ അപ്പൊ അവിടെ എനിക്ക് ഏതാണ് ഐഡന്റിറ്റി കാർഡ് ഒക്കെ കാണിക്കണോ
നമ്മുടേതായ ഐ ഡി കാർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഐ ഡി കാർഡ് ഉണ്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോ കൊണ്ട് വരാൻ പറ്റത്തില്ല ഇവിടന്ന് എന്തെങ്കിലും സധനങ്ങള് അങ്ങോട്ട് കൊണ്ടുപോക്കത്തില്ല അങ്ങനെ
ഓ ഉം ഉം മ് അപ്പൊ എന്ത് അങ്ങനെ കൊറെ ടെസ്റ്റൊക്കെ എഴുതിട്ടാണോ പോയത്
ആ ടെസ്റ്റ് ഒക്കെ എഴുതി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ കേറിപ്പോയതാണ് നമ്മക്ക് നല്ല കമ്പ നീയൊക്കെയാണ് നമ്മ മ്മള് ഓരോ ജോലി ചെയ്യുമ്പോ അതിനെ ഇന്ട്രെസ്റ്റ് ഓട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഏത് ജോലി ചെയ്താലും നമുക്ക് അവിടെ പിടിച്ച് നിക്കാനോക്കത്തില്ല
ആഅതെ
അതിനോട് കൂടി ഏന്ത് ജോലി ചെയ്താലും അമ്മുക്ക് പിടി
ഉ ഞാൻ ഇവിടെ ഇവിടെ അടുത്ത് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സ്ഥലം ഒണ്ടായിരുന്നു അവടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ഇൻട്രസ്റ്റോടെ പോയതല്ല അതുകൊണ്ട് ആ പഠിക്കാനാണ് തുള്ളൽ തുള്ളൽ ന്ന് പറയുന്നൊരു സ
ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ടോ
ഇല്ലല്ല പ്രൊഫഷണൽ ഒന്നു അല്ല ഒരു സൈഡിൽ കൂടെ
ഓ ഒരു സൈഡിൽ കൂടെ ഡാൻസ് ഇങ്ങനെ സൈഡ് ആയിട്ട് ങ്ങനെ കൊണ്ടു പോവാല്ലേ പടുത്തതോടൊപ്പം അപ്പൊ പടു ത്തം കഴിഞ്ഞിട്ട് ഈ ഫീൽഡ് ആയിട്ട് പോവാനണോ താല്പര്യം ഡാൻസ
ഉം അങ്ങനൊന്നുല്ല കൊറച്ചയിമൊക്കെ ഉണ്ട് പിന്നെ അത്ര വലിയ താല്പര്യൊന്നുമില്ല അതിനെ ആയിട്ട് അതിനെ ആയിട്ട് പാഷനായിട്ട് കൊണ്ടുപോണംന്ന് അത്ര വല താല്പര്യല്ല കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നടന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതും കൊണ്ടു പോണംന്ന് ആഗ്രഹ ഉണ്ട്
ഓ ആണല്ലേ
ആഅതെ
ആഹ അ അതിന് ചെലവുകള് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഡാൻസ് പഠിക്കുന്നതിന് ചെലവുകളൊണ്ടോ
നല്ല ചെലവൊണ്ട്
ആണോ പൈസ ചെലവുകളൊക്കെ ഉണ്ടോ മെയിന ആയിട്ട് എന്തത്തിനൊക്കെ ആയി
മെയിന ആയിട്ട് ഈ ഡാൻസ് സ്കൂളില് ഈ എന്തുവാ മറ്റേ യൂണിഫോം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുറച്ച് പൈസ അല്ലറ ചില്ലറ പൈസൊക്കെ ചെലവാകും പിന്നെ നമ്മൾ അരങ്ങേറ്റം നടത്തുമ്പോൾ കുറെേ പൈസ ചിലവാകും
ഓ അതങ്ങത്ത് നടത്തുമ്പോഴ ഈ ചെലങ്ക ഒക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ നല്ല പൈസ ആവല്ലോ ല്ലെ ച്ചു
ഉം ഇല്ല അത് ഡാൻസ് കൂടുക തന്നെയാണ് നമുക്ക് തരുന്നത് പിന്നെ അത് പൂജിച്ച് പിന്നെ അതിന്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മടെ ത്തിന്റെ കാര്യങ്ങളല്ലേ അപ്പൊ കുറവേ കാര്യങ്ങളൊക്കെ അതിനായിട്ട് ചെയ്യണം ഉം ഉം ആ
ആഹ് അപ്പൊ നല്ലതാണ് ട്രഡീഷൻ മായിട്ട് ഇന്നത്തെ കാലത്ത് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പ നില കുന്നോണ്ട് നല്ല കാര്യങ്ങളൊക്കെയണത് അതിപ്പോ ഇതൊക്കെ നശിച്ചച്ച് നശിച്ചച്ച് വര
ആ ആണാണാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ കഥകളിന്ന് പറഞ്ഞൊരു ആർട്ടുണ്ടായിരുന്നു അത് പഠിക്കാനൊന്ന് ഭയങ്കര ആഗ്രഹയിരുന്നു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്റെ അറ്റവും മൂലയൊക്കെ
അതായ മോഡ യവ ആയതൊണ്ടാണ്
ആ അതേതെ ആഹ്
ായിട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുംല്ല ആ ആ
കുറ പേരൊക്കെ ഇപ്പ ഇതിനായിട്ട് ഇറങ്ങി തിരിക്കുന്നുണ്ട് അത് ഒരു ട്രെൻറ് ആക്കി കൊണ്ടുപോയി ഇപ്പോ എല്ലാരും ഇറങ്ങി നടക്കുന്നുണ്ട് ഇതിനന് വേണ്ടിയിട്ട്
എന്തോ
ഇപ്പൊ ഇതിനന് വേണ്ടിയിട്ട് എല്ലാരരും ഒരു ട്രെൻഡ ആക്കി ഡാൻസ് പഠിക്കുന്നൊ ഒരു ട്രെൻഡാക്കി കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്
എന്നാലും കഥകളി ഒന്നും പഠിക്കുന്നേ കാണുന്ന ഒന്നും ആർക്കും ഇഷ്ടല്ലേ അത് കണ്ടാലും അവർക്ക് മനസ്സിലാവത്തില്ലല്ലോ അതുകൊണ്ട്
ത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലേ
ഉം കൊറെ ആട്ഫോംസ്ുണ്ട്
ആഹ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപങ്ങളുടെ ഫീൽഡ് ഏതാ
എനിക്ക് കഥകളിയാണ് ഏറ്റവും ഇഷ്ടം കണ്ടാ പ്രത്യേകിച്ച് നമുക്ക് അത്രക്കൊന്ന് ക ഇത്തില്ലെങ്കിലും എന്നാലും എനിക്ക് കുറെേ കൂടെ ഇഷ്ടള്ളൊരു ആർഫോം കഥ കളിയാണ്
ഏറ്റവും പാടായിട്ടുള്ള ഏതാണ്
പാടായിട്ടുള്ളതും കഥകളിയാണ്
പാടായിട്ടുള്ളവരാ കഥകളിയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യാനാണോ എന്തോ അത് ഡാൻസ് കളിക്കാനാണോ അതോ
ഈ കഥകളിന്ന് പറയുന്നത് ഈ കഥകളിന്ന് പറഞ്ഞത് ഡാൻസ്ല്ല കഥകളി തുള്ളൽ എന്നൊക്കെ പറയുന്ന ഡാൻസ് അല്ല ഒരു ജസ്റ്റ് ഒരു സംഭവം നമ്മൾ ആര അങ്ങനത്തൊന്ന് കാണിക്കുന്നു എന്ന് മാത്ര ഉള്ളൂ അത് ഒരു ഡാൻസ്ന്ന് പറയാൻ അതിനെ പറ്റത്തില്ല ഡാൻസ് എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെയള്ള സാധനങ്ങളാണ് ഡാൻസ് പോ ഒമായിട്ട് വരുന്നത് കഥകളി കെ ആ അതിന്റെ ഡാൻസ നല്ല കഥകളിന്നും പറയുന്നത് എന്നാലും ആ ഇത് ഡാൻസ് കഥകളി എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് അതിൻ്റെ ശ്ലോകങ്ങൾ പിന്നെ അതിൻ്റെ കുറെ സോങ്സ് ഒക്കെ ഉണ്ട് അത് പഠിക്കാൻ പിന്നെ അതിന്റെ മുദ്രകൾ പഠിക്കൻ അ പിന്നെത് അതിന്റെ കോസ്റ്റ്യൂമിനൊക്കെ നല്ല പൈസയാവും നല്ല വർ
ഓ അതുകൊണ്ടൊരു ഫ്യൂച്ചർ ് നമുക്ക് നല്ല രീതിയിൽ പോകൻ പറ്റും
ആ നല്ല ഫ്യൂച്ചർ ഇപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ പറ്റോന്ന് എനിക്ക് എനിക്ക് റിയത്തില്ല ഇപ്പോഇതിനെ കുുറിച്ച് ഇതൊക്കെ നശിച്ചു കൊണ്ടിരിക്കയല്ലേ കഥകളിക്കൊന്നുംഇപ്പോ ഒരു ഒരു ഇതില്ല എന്ന വച്ചാ ഒരു ഏ എന്തുവാ പറയ ഫ്യൂച്ചറിൽ ഇനി കഥകളിപ്പോൾ ഉണ്ടാ വോഎന്ന അറിയത്തില്ല അപ്പൾ നമ്മളിപ്പം കഥകളി പഠിച്ചിട്ട് ഫ്യൂച്ചറിൽ ജോബ് വിട്ടൂന്ന് ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഫ്യുച്ചെറിൽ കഥകളി ഇല്ലെങ്കിൽ നമ്മള ഒറ്റക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അതിന് കുറച്ച് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ചാൾക്കാരൂടെ വേണ്ടേ
ഓ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് നല്ല പാടാണല്ലേ
ഭരതനാട്യം കുച്ചിപ്പുടിക്കൊക്കെ ഇപ്പോഴും കുറച്ച് നല്ല സ്കോപ്പുണ്ട് പക്ഷേ കഥകളിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൂടെ നമ്മുടെ സൗത്ത് ഏരിയയിലോട്ടോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നല്ല പോലെ ഉൾ സൗത്തിലോട്ട് പോണം അല്ലെങ്കിൽ നല്ല പോലെ നോർത്ത് സൗ സൈഡിലോട്ട് പോണം അങ്ങനൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈ കാണ ത്തവര് ഫോറിനാസ് ഒക്കെ ത് കാണുമ്പഴെ തേന് കുറച്ച കൂടെ ഇഷ്ട ആവത്തില്ല അവർക്ക് അങ്ങനൊരു ഇതേ ഉള്ളൂ കഥകളിക്കൊക്കെ
ഓ അത്രായിക ഉള്ളല്ലേ
ആ അത്രേ ഉള്ളൂ
ആ ഞാനെ ഈ കഥകളിലും ആഹ് ബുക്കുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നേരിട്ട് നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് ബുക്കുകളന്താണ് ആ ബുക്കൊക്കെ ഞാൻ വായിക്കാറില്ല എന്നത് എനിക്ക് പക്ഷേ ഞാൻ കഥകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഓരോ ബുക്കുകളെ പറ്റിയുള്ള കഥകള് ഞാാനിങ്ങനെ കണ്ട് അല്ല നിങ്ങൾ വായിക്കാറുണ്ടോ ബുക്കുകളൊക്കെ
ഞാൻ ആ ഞാൻ ബുക്ക് വായിക്കാറുണ്ട്
ഏതൊക്കെ ബുക്ക് വായിച്ചിട്ടുണ്ട്
ഉ ഞാൻ ആ ഞാനിപ്പ വായിച്ച ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളം പുസ്തകക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദാറ്റ്‌ ദെ ഡേ എൻഡ് ഫസ്റ്റ് ദെ ഡേ സ്റ്റാർ് വിത് അസ് എന്നൊക്കെ പറയുന്ന രണ്ട് ബുക്കുണ്ട് ഇംഗ്ലീഷില് നല്ല മെയിൻ ആയിട്ടുള്ള
അത് എന്തോ സ്റ്റോറിയാണ് അത് എ ന്തോത്തിനെ പറ്റിയുള്ളെ
അതിന്റെ സ്റ്റോറീന്ന് പറയുമ്പോ ലവ് സ്റ്റോറി ആണ് പക്ഷെ അതൊരു ഹൊറർ മൂ മൂവീ ട്രാജഡി മൂവീന്നക്കാ പ ട്രാജഡി ഒരു സ്റ്റോറി എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരു സംഭവമാണ് അതിപ്പം വായിച്ച ഞാൻ നിങ്ങക്ക് സജസ്റ്റ് ചെയ്യുന്നു അത് വായിച്ച കഴിഞ്ഞാൽ നല്ല ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആണ്
ഓ ഒരു ഇന്ട്രെസ്റ്റിംഗ് ടോ
ആഹ ഇൻട്രസ്റ്റ് റ്റിംങ്ങാണ് നല്ല പിന്നെ മലയാളത്തില് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഉം പിന്നെ റാം കെയർ ഓഫ് ആനന്ദി അതൊക്കെ വായിച്ചാൽ നല്ല ഇമോഷണലി നമുക്ക് നല്ല പോലെ നമ്മുടെ മൈൻഡിൽ ടച്ച് ആവുന്ന കുറച്ച് സംഭവങ്ങളാണ് അതിലൊക്കെ ഉള്ളത്
ന്ക്കെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ബുക്കുകളൊക്കെയല്ലേ ആദ്യം ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ചിട്ടില്ല പക്ഷെ ഇതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ
ആ ആ അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറല അല്ലേ ഇങ്ങനെയുള്ള ബുക്ക്‌
ആ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലൊക്കെയാണ് ഇടക്കൊക്കെ ട്രെൻഡ് ആയായിരുന്നു അതൊക്കെ
ജസ്റ്റ് ചെല മൂവീസ് ഒക്കെ ഹൈപ്പ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യം സോഷ്യൽ മീഡിയെല് കാണിക്കുന്ന അത്രേം
അതല്ലേ
ഉം അതെ ഇപ്പോയ് പവർ കട്ട് പോയി ആയിരുന്നു ഇപ്പത കരണ്ട് വന്നു ഇങ്ങനെ ഒരു സംഭവം
ആണല്ലേ അവിടെ വൈഫൈ യൂസ് ചെയ്യാറുണ്ടോ
വൈഫൈ ഉണ്ട് അല്ലെങ്കി ഇവിടെ ഭയങ്കര പാടാണ് വൈഫൈ ഉണ്ട് യു പി എസ് ഉണ്ട്
വൈഫൈക്ക് യു
ആ ആ മിനി യു പി എസ് എന്ന് വച്ചാ നമ്മടെ കരണ്ട് പോയി കഴിയുമ്പതേന് ഉം വൈഫൈ ഓഫ് ആവാതിരിക്കൻ ഇപ്പ ഇൻവേർട്ടർ ഇല്ലല്ലോ ഇവിടെ അതുകൊണ്ട് വൈഫൈ എപ്പോഴും ഇവിടെ ഇടക്കിടയ്ക്ക് കറണ്ട് പോകുന്നൊരു സ്ഥലവാ അപ്പം പിന്നെ വൈ ഇല്ലെങ്കിൽ ഇവിടെ ആർടെയും എല്ലാവരുടെയും ഫോൺ അങ്ങനെ റീചാർജ് ചെയ്യത്തില്ല വൈഫൈ ഉണ്ടല്ലോ അതൊണ്ട് എല്ലാരും വീട്ടിൽ തന്നെ ഏ ആണ് എപ്പോഴും സ്പെൻഡ്‌ ചെയ്യാറുള്ളത് അതുകൊണ്ട് യു പി എസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്
ആ
ഉം
യു പി എസ് സി യൂസ് ചെയ്യുന്ന കൊണ്ട് വൈഫൈക്ക് എന്തെലും കേടുകളോ അങ്ങനെ
ഇല്ലല്ല അത് കുറച്ച് ഹൈലി ഫ്ലെയിമബിൾ ആണ് നമ്മള് നല്ല റെയിന് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓർക്കത്തില്ലല്ലോ ഇതിന്റെ കാര്യം ഈ യു പി എസ് ഉണ്ടായിട്ട് ഈ മെയിൻ സ്വിച്ച് ഓഫ് ആയാലും വൈഫൈ ഓഫ് ആവത്തില്ലല്ലോ യു പി എസ് ഉണ്ടായോണ്ട് ചിലപ്പോ മറന്നു പോയിക്കഴിഞ്ഞാൽ ചിലപ്പോ കത്തി പോകാനൊക്കെ സാധ്യതുണ്ട്
ആ ആ
ആ
ഓഹോ
ആ
ഓട്ടോമാറ്റിക്കാട്ട് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ആവാറുണ്ടോ
ഇവിടെ മഴത്ത് ഓട്ടോമാറ്റികയിട്ട് ഓഫ് ആവറുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഇവിടെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായായിരുന്നു ഈ മഴ സമയത്ത് അതുകൊണ്ടിപ്പോ മെയിൻ സ്വിച്ച് ചോക്കെ മാറ്റി കുറച്ച് പഴെ മോഡലായിരുന്നു ഇവിടെ ഇരുന്നത് അതൊക്കെ മാറ്റി കുറെ പണി ഒക്കെ മെയിന്റനൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു
ഓ ആയിരുന്ന ആണല്ലേ അതെന്താ എന്ത് പറ്റിയായിരുന്നു മെയിന്റനൻസ് ചെയ്യാൻ വേണ്ടീട്ട്
അത് ഇവിടെ ഒരു ഞങ്ങളടെ കിച്ചണിലെ ഒരു ഒരു ചെറിയൊരു കിച്ചണുണ്ട് അപ്പുറത്ത് അവിടെ ലൈറ്റിന്ന് സ്പാർക്ക് വന്ന് ഉം വർക്കേരിയും ഇങ്ങനല്ല അവിടെ ആ ഒരു ചെറിയൊരു അടിക്കള വർക്കേരിയൊക്കെ പോരെ പോലെ അപ്പോ അവിടെ ആണെങ്കി നമ്മടെ ലൈറ്റ് ബൾബിണ്ടല്ലോ ബൾബ് ബൾബ് എങ്ങനെയോ പൊട്ടിത്തെറിട്ട് അതി സ്പാർക്ക് വന്നിട്ട് ഞാൻ കിച്ചൺ ഫുള്ള് കത്തി പോവാ പോയി അങ്ങനെ ആ ഒരു സാഹചര്യ തി പിന്നെ നമ്മള് ഇവരെ വിളിച്ചു ഇലക്ട്രീഷ്യനെ ഇലക്ട്രീഷ്യനയ മറ്റേ എന്താ പറ അവരെ ആ ഇവര് വന്നു ആൾക്കാര് വന്ന് അത് ശരിയാക്കാൻ നോക്കി അങ്ങനെ ശരിയാക്കിപ്പോ അവര് പറഞ്ഞതി അപ്പം ഇവിടുത്തെ എല്ലാ ലൈറ്റും ഇങ്ങനെ അടിച്ചു പോവാൻ സാധ്യത ണ്ട് അങ്ങനെ വീട് കത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മള് മെയിൻ സ്വിച്ചി എന്താ പരിപാടി എനിക്ക് അതിനെപ്പറ്റി വലിയായിട്ട് ട്ടു വലിയ അറിവൊന്നുല്ല അത് ചെയ്ത് ശെരിയാക്കണമെന്ന് പറഞ്ഞു
ഓഹ് ആണല്ലേ
ആഹ് അതാണ്
ആഹ് ആഹ് ആഹ് അപ്പൊ ഈ പവറെ ഓവറായിട്ട് കേറി വന്നുകഴിഞ്ഞാൽ കറണ്ടിനു കംപ്ലയിന്റ് ആവുമല്ലേ നിങ്ങളുടെ അവിടെ ഓവർ പവറു കേറി വന്ന് ഒന്ന് ഷോട്ടാജ് ആവുന്നെ ആയിരിക്കും ഇവിടെ പിന്നെ അങ്ങനെ പവർ കട്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കറന്റിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല കറന്റ് ഒന്നും അങ്ങനെ പോവാറുമില്ല ഇല്ല ഇവിടെ മൈനായിട്ടു
ഓഹ് അവള് അപ്പൊ അവിടെ ഒറ്റക്കാണോ എവിടെലും സ്ഥലങ്ങളിലോട്ടൊക്കെ കാണാനൊക്കെ പോവോ
ഉ ആഹ് ഇവിടെ കാണാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെത്തന്നെ ഫ്രണ്ടിൽ ഹൈവേ ഉണ്ട് എപ്പോഴും ഇങ്ങനെ വണ്ടി ണ്ടി പൊക്കൊണ്ടിരിക്കും എപ്പോഴും ആള് അനക്കങ്ങളും ഒക്കെ കാര്യങ്ങളും എല്ലാം ഉണ്ട്
ആഹ് ഏകദേശം ഇവിടെ നല്ല ക്രൗഡൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ ക്രൗഡിനോട് അത്ര ഒരു താല്പര്യ താല്പര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ക്രൗഡ് അത്ര ക്രൗഡിനോടന്നും എനി ക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല
ഉം
ആഹ് എന്നെ ആഹ് ഞാൻ മൂവീസ് ഒക്കേ കാണാറുണ്ട് മൂവീസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാന് മൂവീസ് ഒക്കെ കൊറെ കാണാറുണ്ട്
ഒക്കെ കാണാറു
ആ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ട് ഇന്ന് ബ്രസീലിന്റെ ജപ്പാൻന്റേം കളിയാണ്
ആ ഓ ആണോ ഞാൻ ഇങ്ങനെ കാണാറൊന്നുമില്ല
ഓ ആണല്ലേ സ്പോർട്സിനോടക്കെ എങ്ങനെ ഇൻട്രസ്റ്റ്
ഉം ഇൻട്രസ്റ്റ് തൽ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോടും കാണുന്നതിനോടും അത്ര വലിയ ഇൻട്രസ്റ്റ് സൊന്നുമില്ലാ എന്നാലും കണ്ടിരിക്കാം ജസ്റ്റ് ഒരു എന്റർടൈമെന്റ് അത്രേ ഉള്ളു
ഓഹ് ഓഹ് ഓഹ് അങ്ങനെയൊക്കെയാണല്ലേ?
ആ അത്രക്കെയാണ്
ആഹ്
ഉ
ആഹ് ആഹ് പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ എന്റെ പേരന്റസ് ഒക്കെ തമ്മിൽ ഇപ്പം കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയണ്ട് എല്ലാരും വർത്താനം പറയാണ് ഇവിടെ
ആഹ് ആണല്ലേ പഠിക്കാനൊക്കെ ഒരുപാടില്ലേ അപ്പം അ
ഇനി ഇപ്പോ ആഹ് ഉണ്ട് ഉണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനാണ് പോകുന്നെ ഇനി
ആണല്ലേ ആഹ് എന്നാ ഓക്കെ എന്നാ പഠിച്ചോ കൊഴപ്പില്ല
ഓ ആഹ് ആ ഓക്കെ ഓക്കേ ആഹ് ശരിയാ ഓക്കേ ആട്ടോ